എന്താ പരിപാടി ഉറങ്ങിന്നീച്ചോ
ആഹ് എണീറ്റു അപ്പൊ ഇത് രാവിലെ ചായ കുടിച്ചിട്ട് ഒരു പ്രഭാതം നടത്തത്തിന് ഇറങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്ക
ആഹ് പ്രഭാത നടത്തം നടക്കണം ഞാനും അങ്ങനെ നടക്കലുണ്ട് ഞാനും രാവിലെ വന്ന് ഒരു നിസ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാരുന്നു ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ നടക്കും എന്ന് വെച്ചാല് ഒരു രസാ നമുക്കറിയാം നമ്മളെ ഇന്റെ ഞാനിപ്പോ ഉള്ളത് കേരളത്തിതന്നെ ഉള്ളത് പക്ഷെ ഞാനിവിടെങ്ങനെ ആസ് ഞാനി ഇങ്ങനെ ഒരു പഠനത്തിന്റെ കാര്യത്തിന് വന്നതേരുന്നു അപ്പ ഇവിടെ എന്തെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് വയലുകളും നല്ല നല്ല കാഴ്ചകൾ കണ്ട് നടക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പൊ ഞാന് രാവിലെ ആയാ ഒന്ന് നടക്കാനിറങ്ങും എന്തന്ന് വെച്ചാല് ഒന്ന് നമ്മള് മനസ്സിനൊന്നരു പ്രത്യേക ഒരു എന്തല നല്ലൊരു മനസ് ഒരു കുളിർമ നൽകാനുള്ള ഒരു ഒരു ഒരു ദി ദിവസം തുടങ്ങുമ്പോ തന്നെ നല്ലൊരു ഉന്മേഷത്തോട് തുടങ്ങാനുള്ള ഉദ്ദേശ നമ്മള് നടക്കാനിറങ്ങല് അപ്പോ നല്ലൊരു ഉപകാരമാണ് ഞാൻ മനസ്സിലാക്കുന്ന ശരീരത്തിന് നല്ല ഗുണം എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഞാനിങ്ങനെ ഉറങ്ങി ആഹ് രാവിലെ ഉറങ്ങുക എന്നുള്ളത് എനിക്ക് തീരെ ഇഷ്ടമല്ല അഥവാ രാവിലെ ഒരു ഒരു അഞ്ച് മണി ആറ് ആ സമയം കഴിഞ്ഞാൽ പിന്നെ സൂര്യ ഉദിച്ചതിനൽ ഉറങ്ങുക എന്നുള്ളത് അതിനോട് ഞാൻ പൂർണ്ണമായി യോജി വിയോജിക്കുന്ന ആളാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് നല്ലൊരു സമയമാണ് ഈ രാവിലെ സമയം ഒരുപാട് ശബ്ദങ്ങൾ കേട്ടിട്ട് നമുക്ക് എന്താ നടക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തകൾ വരും ഇനിയിപ്പ നമ്മള് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചടത്തോളം അവർക്കും നല്ലരു സമയം രാവിലെ നല്ലൊരുന്ത്യയിലൊക്കെയ പുതിയ പുതിയ ചിന്തകൾ അവർക്ക് വികസിപ്പിച്ചെടുക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങൻ തുടങ്ങാൻ പറ്റ റ്റിയ സമയം കൂടിയാണ് ഒന്നാമത് ഈ രാവിലെ എന്ന് പറയുമ്പോൾ പ്രത്യേക നമുക്ക് ഒരു പ്രത്യേക അലസമായ സൗണ്ടുകളൊന്നും കിട്ടൂല നമുക്കറ വണ്ടികളുടെ സൗണ്ട് ഒന്ന് അല്ലാതെ ആളുകളൊന്നും സൗണ്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മുക്ക് കേ ക്കാ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുള്ള പക്ഷികളുടെ അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുടെ സൗണ്ടാണ് അത്ങ്ങനെ കേട്ട് നടക്കുക എന്നുള്ളത് പ്രത്യേക രസമാണ് അത് സരീരത്തിന് തന്നെ മനസ്സിന് നല്ല നല്ല ചിന്തകൾ നൽകുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോ നമ്മുടെ നാട്ടില ഇപ്പോ ഒരുപാട് ഇങ്ങനത്തെ കൂ ട്ടായ്മകളൊക്കെ ഉണ്ട് രാവിലെ നടക്കാനും വ്യായാമം ചെയ്യാനൊക്കെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് അ നല്ല ഞ പ്രോത്സാഹിപ്പിക്കുകാണ് ഇതൊക്കെ നമ്മള എല്ലാ നാടുകളിൽ വരണം ഈ നമ്മുടെ പാവ നമ്മുടെ വയസ്സാ ആളുകളൊക്കെ ഇത്തരം പ്രവ ത്തിയിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെരു കാര്യം നിങ്ങൾ നടക്കാറുള്ള ആളാണോ
ആഹ് ഞാനീ നടത്തും അതുപോലെ തന്നെ നട ത്തത്തിന്റെ അതേ പ്രാധാന്യം ഓട്ടത്തിന് നൽക്ണ ആളാണ് അപ്പൊ ഏഹ് എനിക്ക് ഇന്റെ ഒരു അനുഭവത്തില് ഞാന് ഒരു ഏദേശം ഏഹ് മാർഷൽ ആയിട്ട് കരാട്ടേല് കൂടീട്ടൊരു ഏഴു വർഷത്തോളായി ഈ ഏഴു ഏഴു വർഷത്തിന്റെ എടേല് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു വ്യായാമം എന്നുള്ളത് നട ത്തവും ഓട്ടവാണ് ഇതിലുള്ള ഉപകാരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രത്യേകിച്ച് നമ്മള് ഈ രാവിലെയും അല്ലെങ്ക ഈ വൈകുന്നേര സമയ ങ്ങളിലൊക്കെ നമ്മളീ നടക്കാൻ വേണ്ടിയിട്ട് കൊറച്ചു സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കില് നമ്മളെ അന്നത്തെ ദിവസം ഏഹ് കൂടുതൽ ഉന്മേഷംള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും അത് ഞാൻ അനുഭവസ്ഥനായ ഒരു കാര്യമാണ് കാരണം നമ്മള് രാവിലെ നമ്മളെ മുറി മുറിക്കകത്തിരുന്നിട്ട് ചടഞ് കൂടി ഇരിക്കുന്നതിന് പകരം അല്ലെങ്കില് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സമയം നമ്മള് വ്യായാമത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കില് നമ്മളുടെ ശരീരം ഒന്ന് ഏഹ് ഒന്ന് എഹ് എന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകി ഒന്ന് ഫോക്കസ് ചെയ്യണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരം വളരെ വലുതായ്രിക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ രാവിലെ ഏഹ് എന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങീന്ന് വെച്ചോ അപ്പോൊ നമ്മൾ ആദ്യമായി ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ പ്രകൃതിയോട് ബന്ധപ്പെടുക എന്നാണ് പ്രകൃതിയോട് പല രീതില് നമുക്ക് ഈ നടത്തത്തിലൂടെ ബന്ധപ്പെടാൻ കഴിയും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാട് കാടിലുള്ള പക്ഷികള് അതുപോലെ തന്നെ മരങ്ങള് അതിൽ നിന്ന് നമ്മൾ ശ്വസിക്കു ശ്വാസിക്കുന്ന വായു ഇതെല്ലാം നമ്മളെ ശരീരത്തെ വളരെ രീതിയില് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തി നമുക്ക് നൽകും ഈ ശക്തിയാണ് നമ്മൾ അന്നത്തെ ദിവസത്തെ തുടക്കമെന്ന് ണ്ടെങ്കില് നമ്മൾ അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഉടനീളം തുട തുടക്കം രാവിലെ മുതല് നമ്മള് രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങളില് നമ്മുക്ക് ഏഹ് നൂറ് ശതമാനം പിന്നെ ശക്തിയോടു കൂടി നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്തുക കൊണ്ടു പോകാനും അതിൽ വിജയം കണ്ടത്തി കണ്ടെത്താനും സാധിക്കും ഇത് ഞാൻ പറയുന്ന കാര്യല്ല പല ബിസിനസ്മാൻമാരും കച്ചവടക്കാരും ഈ യൊരു റൂള് ചെയ്യുന്നുണ്ട്
അതെ അതെ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് എന്താച്ചാല് ഞാനും അതിനോട് പൂർണ്ണമായിട്ടും യോജിചപ്പാണ് അപ്പൊ പല ഇപ്പൊ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന ഒരു അവര് പറഞ്ഞിട്ടുള്ള കാര്യാണ് രാവിലെ നടക്കുക അല്ലെങ്കിൽ നല്ല നല്ല എക്സൈസുകള് അല്ല വ്യായാമങ്ങൾ ചെയ്യാ എന്നുള്ളത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉപകാരള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കത് നമ്മൾ നടക്കണംന്ന്ന്നുല്ല ഇപ്പൊ ഞാനും ഈ നാട്ടിലൊക്കായാല് നമ്മൾ വീട്ടിലൊക്കൊയാല് വീട്ടിലൊരന്റെ വീട്ടില് സൈക്കിൾ ഉണ്ട് അപ്പ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങെനെരു കറങ്ങാനൻറങ്ങാനൊക്കെണ്ട് ഒരു രസാന്ന് ചാല് ചവിട്ടുമോ നാലട്ട ചട്ടുമ്പോ തന്നെ നമുക്ക് ഒരുപാട് കാലിനും എല്ലാത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ളരു സുഖം കിട്ടും പിന്നെ ഒരു ആരോഗ്യത്തിനും നല്ലതാണ് ഇപ്പൊ വീട്ടിലിങ്ങനെ ഉറങ്ങി ഉറങ്ങണ്ടല്ലത് ഇങ്ങനെ കുറച്ച് നടക്കുമ്പോൾ നല്ല നല്ല കാഴ്പ്പാടുകൾ കിട്ടും ഞാൻ പറഞ്ഞ പോലെ ഞാ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഞാനിപ്പോ എന്തേലൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോ അതിന് ആദ്യ രാവിലെന്ന ഇങ്ങനെ കറങ്ങാറങ്ങും ഒന്ന്കറങാൻ അങ്ങനെ ഒരുരണ്ട് ഒരു മണിക്കൂർ ങ്ങനെ നടക്കാനിറങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കുമ്പോ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ങ്ങനെ ചിന്തിക്കല് ഞാൻ ഇത്തരം ഈ ഒരു നടത്തതിനെടയിലാണ് പല നല്ല കാര്ങ്ങളും കിട്ടുട്ടൊ കാരണം നമുക്ക് രു ഒരുപാട് അത് മാത്രമല്ല ഉണ്ടാവുന്നത് പലപ്പോയി നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാരമക്ക് കാണാനും പറ്റും ഒരുപാട് വയിയോരങ്ങൾ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും അപ്പൊ അവരോടൊക്കെ സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെള്ള ഒരു അവസരം കൂടിയാണ് അല്ലാതെ വെറും നടത്തായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആ ആളുകളോട് സംസാരിക്കാം പ്രകൃതിയോട് ഇടപഴുക എന്നുള്ള രീതി കൂടിയാണ് ഒന്നാമത് പ്പോ ഞാൻ പറഞ്ഞ പോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ഏറ്റവും നല്ല കാര്യ കൂടിയാണ് ഇപ്പോ എന്താച്ചാൽ പ്രമേഹം രക്തസമ്മർദ്ദ തുടങ്ങിയൊ ഒരു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് ഉള്ള ഒരുപാട് ആളുകളൊക്കെ സംബന്ധിച്ചിടത്തളം ഇങ്ങനെ പ്രഭാതത്തില്ൽ നടക്കാന് വ്യായാമം ചെയ്യാന് റങ്ങ ന്നുള്ളത് അവരുടെ ഈ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ അതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാനൊക്കെ നല്ലൊരു മാർഗം കൂടിയാണ് പലപ്പോഴും ഞാന് മനസ്സിലാക്കി എന്റെ ഒരു എൻന്റെ നാട്ടില് ഒരുപാട് വയസ്സ ആളുകൾ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ നടക്കണ്ട് ഇപ്പൊ ഞാാനതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നു അവരെന്നും രാവിലെ കൃത്യ സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവര് നടക്കാനും വ്യായാമം ചെയ്യാനും ഗ്രൗണ്ടിലേക്ക് വരണ്. എന്നിട്ട് ഒരു മണിക്കൂറോളം അവര് വ്യായാമം കാര്യങ്ങൾ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്, എന്നിട്ടാണ് മറ്റ ജോലിയിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ ഇത്തരം പ്രവർത്തികള് പൂർണ്ണമായിട്ടയും ചെറുപ്പത്തിലെ പതിവാക്കാണ് എന്നുണ്ടെങ്കില് വലുപ്പത്തില് ഇതിന്റെ വലിയ രീതിയിലുള്ള ഉപകാരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെരു ഉപകാരം എന്നുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയ തോന്നുന്നു, എന്തൊക്കെയ നല്ല നല്ല ശരീര ഉപകാരണ്ട്? അത്തരം ഈ വ്യായാമം രാവിലെയുള്ള
വ്യായാമത്തിലൂടെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഹ് പിന്നെ നമ്മളെ ശരീരത്തിന് കിട്ടേണ്ട ഒരു പോസിറ്റീവ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നുള്ളതില് ഏറ്റവും ആദ്യമായിട്ട ഒരു ദിവസം ത്തിന്റെ തുടക്കത്തില്ൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഈ നടത്തുന്നുുള്ളത്, പ്രഭാതത്തിലുള്ള നടത്തുന്നുള്ളത്. ഇത് നമുക്ക് പല രീതിയിലൂടെ ചെയ്യാം, ചിലര് യോഗകളായിട്ട് ചെയ്യുന്നുണ്ട് ചിലര് സാധാരണ് നമ്മെ കൈകൾ പൊക്കുകയും ത അകത്തുകയും കാലുകൾ കൊണ്ട് ചാടുകയും ഇങ്ങനെ പല രീതിയില് വ്യായാമങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ഓട്ടവും, അതുപോലെ തന്നെ നടത്തവും. ഓട്ടം ഞാാന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളുടെ ശരീരത്തി ത്തിലുള്ള തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങളെയും ചലിപ്പിക്കാൻ ഏറ്റവും ഉത്തമവും ഏറ്റവും പിന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള ഒരു വ്യായമാണ് ഓട്ടം എന്നുള്ളത് ഈ ഓടുന്ന സമയത്ത് നമ്മള് നമ്മളെ ശരീര ത്തിന്റെ ഘടകങ്ങളിൽ ഒന്നായ കലോറി വളരെ വേഗത്തിൽ ഏ കത്തിച്ച് കളയുകയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഉന്മേഷം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെസ്റ്റോസ് റോൺ വർധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യായാമമാണ് ഈ ഓട്ടവും നടത്തും എന്നുള്ളത്. ഇപ്പോൊ നമുക്ക് വളരെ അധികം ഉപകാരം നൽകുന്ന ഈ ഒരു വ്യായാമമാണ് നമ്മളെ ജീവിതത്തിൽ ഉടനീളം നമ്മെ സ്വാധീനിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർക്ക വിശ്വസിക്കാൻ കഴിയില്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും ഏ ദിവസത്തിലുള്ള ഏതൊരു പ്രവർത്തനവും ഈ ദിവസത്തിന്റെ തുടക്കത്തിലാണ് കിടക്കുന്നത് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണോ അത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിന്റെ ഫലങ്ങ ഉണ്ടാവാം. അപ്പൊ നമ്മള ഒരു ഓട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു വ്യായാമം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കും.
അതെ നിങ്ങൾ പറഞ്ഞരു കാര്യാണ് ഒരു രാവിലെ നല്ല രീതിയിൽ തുടങ്ങുകന്നുണ്ടെങ്കിൽ ആഹ് ഒരു ദിവസം നല്ല രീതിയിലോ അത് ഞാൻ പലപ്പോഴും അഹ് ഉപയിച്ചിട്ടുണ്ട്. ഞാൻ പല ദിവസങ്ങളും ഈ ഉറങ്ങിയിട്ട് ഉറങ്ങിയപ്പോ ഒന്നാതിപ്പ ലോകകപ്പ് നടക്കണ്ട് ഈ ഫുട്ബോൾ ഉം. അത് കളി അത് കഴിഞ് ഉറങ്ങി നാല് മണിക്കൊക്കെ ഉറങ്ങാ, പിന്നെ ഉറങ്ങിയ പിന്നെ നീ ഒ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ആ ഒരു എനക്ക് ചെ ഈ ഈ എങ്ങനെ വ്യായാമം രാവിലെ ഒന്ന് എണീറ്റ ഒ പുറത്തിറങ്ങിയിട്ട് നടന്നിട്ടില്ലെങ്കില് ആ ദിവസ മൊത്തം പോക്കേ കം അപ്പൊ ഞാന അനുഭവിച്ച സ്കൂളുകൾ ഞാന ക്ലാസ്സിൽ പോകുമ്പോ അവിടെ അധ്യാപകര് പറഞ്ഞന്ന് ശ്രദ്ധിക്കാൻ വക്കണ വെച്ചാ ഭയങ്കര ഉറക്കം വരുവ ഒന്നിന ഒരു ശ്രദ്ധ കുറവ്ക്ക ഉണ്ട അപ്പൊ ഞാനും മനസ്സി മനസിലാക്കി എനിക്കൊന്നും രാവിലെള്ളേ പതിവാണ് ഞാൻ ഇതിനന് കാരണം എന്ന് മനസ്സിലാക്കി അപ്പൊ ഇന്ന് ഞാനിങ്ങനെ ഈ രാവിലെ ഇറങ്ങുമ്പോൾ അതൊരു ഉന്മേഷമാണ് പിന്നെ ഉറക്കുകാലംന്നൊക്കെ ഉണ്ടാവൂല്ല അപ്പൊ രാവിലെ ഉറങ്ങുമ്പോള് പിന്നെ എന്നും ഉറങ്ങണ ശീലുണ്ട് അപ്പൊ എന്റെ സുഹൃത്തുക്കൾക്ക തന്നെ ഒരുപാട് ആളുകള് ഈ രാവിലെ എന്നുള്ള ഒരു ഒരുപ്രത്യേകരു ബുദ്ധിമുട്ടാണ് അത് ഒരു കണ്ണുറക്കൂല അവരങ്ങോട്ട് ഉറങ്ങ രാവിലെ മുതലൊരു എട്ട് മണി വരെ ഒമ്പണി വരെ സ്കൂൾ പോകുന്നവരെ ഉറങ്ങാം ആ ഒരു സ്വഭാവം ഞാൻ തീർത്തു അതിന് വിയോജിപ്പ രേഖപ്പെടുത്തേണ്ടാണ് കാരണം അതിനോട് ഇതിനോടരു കാര്യമില്ല വെറുതെ ഉറങ്ങാന്നല്ലേ കൃത്യസമയത്ത് രാത്രി ഉറങ്ങണം അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടം കൂടിയാണ് എന്നാലേ കൃത്യസമയത്ത് രാവിലെ എണീക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ആ രാവിലെ എണീറ്റെട്ട് നല്ലരു ചായ കട്ടൻ ചായയും ഒരു കടിയും ചായയും കുടിച്ചിട്ട് ഇങ്ങെ ഒന്ന് നടക്കാൻ ഇറങ്ങ അ എന്തോ വലിയ രീതിയിൽ ആരോഗ്യപരമായിട്ട ഗുണം മെച്ച ഗുണം കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ പതിവാക്കണം പിന്നെ ഞ ഞാൻ കണ്ടുവന്നിട്ടുള്ളരു കാര്യവരില്ല നമ്മുടെ നാടുകളിലൊക്കെ ഇൾ ഇന്ന് വ്യായാമം ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പല ഈ നാടുകളില ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചു പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ എക് ത്തരം വ്യായാമം ചെയ്യുന്ന പല ഉപകരണങ്ങള് ഒരുപാട് ലക്ഷങ്ങള് മുടക്കിയിട്ട് പദ്ധതികളൊക്കെ വന്നിരുന്നു അപ്പൊ ഇത് പല നാടുകളും ഇപ്പോ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്ക അപ്പൊ പല ആളുകൾക്കും നല്ല നല്ല രീതിയില് ഇത് ഉപയോഗിക്കാനും രാവിലെ രാവിലെ വന്നിട്ട് അത് ഉപോഗിക്കാൻ പറ്റുന്നു കേട്ടോ അതാണ് ഏറ്റവും നല്ല കാര്യത്തിന്റെ അപ്പൊ ഇങ്ങനുമ്പോ അവരുടെ ആരോഗ്യം അവരുടെ ഗുണവും മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഇത്തരം സമ്പ്രദായങ്ങൾ വളരെ വലിയ രീതിയിൽ വ്യാപിച്ചു എന്നുള്ളതാണ് അപ്പൊ നിങ്ങള് ഇത്തരം വ്യായാമ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ
ആ ഞാനീ നമ്മളെ ഏ നാട്ടിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഒരു വലിയൊരു മൈതാനുണ്ട് അപ്പൊ ഈ മൈതാനത്തിന്റെ അരികില് അവിടുത്തെ പിന്നെ ആ നാട്ടിലുള്ള ആൾക്കർ എല്ലാരും കൂടി കൂടിട്ട് സ്ഥാപിച്ചു നിങ്ങള് പറഞ്ഞ പോല തന്നെ വ്യായാമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവുണ്ട് അപ്പോ ഞാന് വെറുതെ ഒന്ന് അവിടെ കേയറിയിട്ട ഒന്ന് ഇങ്ങനെ ചെയ്തോക്കിയാ അപ്പൊ എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൂടെ നടന്നു പോകുന്ന ഒരു ദിവസം നടന്നു പോകുന്ന ആയിരത്തോളം ആളുകള് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ അപ്പൊ ഇത് ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ കഴിയണം നമുക്ക് മറ്റുള്ളവർക്ക് വ്യായാമ മുറകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ കഴിയുമ്പോഴാണ് അവിടെ നല്ലൊരു ഏ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്നത് അപ്പൊ ഇതിലൂടെ നമുക്ക് നല്ല ആൾക്കർ നല്ലൊരു സുഹൃത്ത്ബന്ധവും സ്ഥാപിക്കാൻ കഴിയുമ്പോ നമുക്ക് വളരെ വിജയത്തിലേക്ക് അടുക്കാനുള്ള ഹ പിന്നെ സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് ഈ നടത്തത്തിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ നോക്കിയപ്പോ രാവിലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോ കുറേ ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്ല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ബന്ധങ്ങളായിരിക്കും നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ഊന്ന് പരക്കുകളായി ട്ട് മാറഅപ്പൊ ഇവരോട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയുമ്പോഴ് ഇവരിൽ നിന്ന് കുറെേ അറിവുകൾ ലഭിക്കുകയും നമ്മള അടുത്തുള്ള കുറെ അറിവുകൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ട് ഇതൊ ണ് ഉപകാരം ആഹ അവസാനിപ്പിക്ക
എന്ന ശരീട്ടോ
ശെരി ഓക്കെ